ഗുഡ് ആഫ്റ്റർനൂൺ എന്തുണ്ട് വിശേഷം
എന്താ അങ്ങനെ പോണ് എന്താങ്ങളെ വിശേഷങ്ങളൊക്കെ ഹലോ
ഹലോ കേൾക്കാമോ
ആ കേ ണ്ട് എന്താ എടക്ക് പോണത് അത് എടക്ക് കട്ടാവ്ണ്ടല്ലോ സൗണ്ട്കേക്കാട്
മഴയുടെ കൊണ്ട ആവാം റേഞ്ച് കട്ടാവുന്നുണ്ട് എടക്കെടക്ക്
ആ മയണ്ട് ന്ന്ണ്ട്
ആ ഭയങ്കര മഴയാ ഉച്ചവരെ ഉച്ചവരെ ഒരു മഴേ ഇല്ലായിര്ന്നു ഇത് മാരി നല്ല അന്തരീക്ഷാ യിരുന്നു ഇപ്പം ഭയങ്കര മഴ ഒന്നും കഴിഞ്ഞി ഇക്കുന്നു മഴ
ഇപ്പ എങ്ങനെന്നറിയോ ഇവിടെ എന്താണ് രാവിലെ തൊടങ്ങീക്ക്ണ് മയ ഇങ്ങനെ പാറ്റിക്കൊണ്ട്ക്ക എടക്ക് ന്ന് നല്ല മയ പെയ്യും ഒരു മീഡിയൽ എ ഒരു പാകത്ത് ന് തന്നെ മയ പെയ്യും പിന്നെ അത് കഴിഞ്ഞാ പിന്നെ
നിക്കും കൊറേ ന്നേരം
ആ പിന്നിം തൊടങ്ങും
ആ മക്കളൊക്കെ
എല്ലാ ഇവിടെ ഇണ്ട് ഇന്ന് സ ഞാറായ്ച്ചല്ലേ
ആ പോണ്ടല്ലോ ആർക്കും ഒന്ന്
ആ ഇന്നാർക്കും പോണ്ടേ ഇനി സ്കൂള് പോണ സമയത്തൊക്കെ ക്കാരാ ഇതൊര് ചളിവിലെലും മയെലും ന്നനഞ്ഞു
അടുത്താണോ മക്കടെ രണ്ടൂ മക്കടെ സ്കൂള്
അടുത്താണോച്ചാ ആ കൊറച്ച് വണ്ടിക്ക് പോണം കൊറച്ച് ദൂരണ്ട് ഒര് രണ്ട് കിലോമീറ്ററൊക്കെ ഇനി ഇന്ക്ക് അനിയന്മാരാ
ഓ അയ്ശരി മാ മോള് പഠിക്കുവാണോ
അല്ല ഇന്റത് പോവാനായില്ല
ഓ ആയില്ല ഇല്ല ഓകെ ഓകെ ഓക്കെ
ക്കെ പിന്നെന്താ ഫുഡ് ഴിച്ചാ ഭക്ഷ
ഫുഡ് കഴിച്ചില്ല കാരണം എടക്ക്ച്ച് ചീനി കപ്പ പുഴുങ്ങി അത് കഴിച്ചു അപ്പൊ അതൊണ്ട് വെശപ്പില്ല ബാക്കിയുള്ളോരൊക്കെ കഴിച്ചു ഞാൻ കഴിക്കണം എല്ല കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിയാര്ച്ച് കഴി
ആ എന്താ ഞാൻ കഴിച്ച് ഞാനേ ഈ മീൻചട്ടി ഇണ്ടെനി അവിടെ മീൻ പൊ രിച്ച ചട്ടി ഇൻക്ക അതില് ചോറിട്ട് തിന്ന്ണ വയ ങ്കര ഇഷ്ട ഹ് ഹ് ഹ് ഹ്
ഇവിടെ അതിനൊക്കെ അടിയാ നമുക്ക് കിട്ടത്തില്ല പിള്ളേർക്ക് ഇഷ്ടാ ഫുഡ് വെച്ച അപ്പം അപ്പ അവരങ്ങ് വാങ്ങി ഭാഗ്യം
ഇവിടെ ഇന്റെ ഇമ്മക്കൊന്നും അധിക ഇഷ്ടല്ല പെഷ്യല് അങ്ങനെ കാര്യായിട്ടൊന്നുല്ല എന്താ പറയ് ഇന്ന് സാധാ കേദറ മീം പൊരിച്ചതും പിന്നെ എന്തോ വെള്ളരിക്കെ ചെരങ്ങേ എന്തോ തേങ്ങര്ച്ച കറിയും വെച്ച്ണ് കൈപ്പങ്ങ ഉപ്പേരി പിന്നെ തൈര് മൊളക് കൊണ്ടാട്ടം അങ്ങൻ ത്തൊക്കെ അതെ പാവക്ക പച്ച നിറത്തില് കഴിച്ച്ന് സാവനം കയ്പ്പങ്ങ ആണല്ലേ ഞങ്ങള് എന്താണ് കയ്പ്പങ്ങാന്നറി യാ കയ്പ്പങ്ങ കയ്പ്പങ്ങ അച്ചാറ്
അച്ചാറ് ഇടുവോ നല്ലയാണോ
ഏയ് നല്ല ടേസ്റ്റ് അച്ചാറ്ടാ ആ കയ് പ്പങ്ങ ഇഷ്ടല്ലോൽക്ക് അമ്മള് തള്പ്പിചൂറ്റിയാല് കയ് പ്പ് അറീല എന്നാ വെ ഒരു ചെറിയ രീതിക്ക് കയ്പ്പുണ്ടാവും ഇന്നാലു വല്ല്യ കയ്പ്പൊന്നും ഇണ്ടാവുല ഹ് ചെല കയ്പ്പങ്ങ നല്ല കയ്പ്പെ ക്കാരം അങ്ങൻത്തൊന്നു അച്ചാറിടാൻ പറ്റൂല
ആ ആ ഹാ നാടന് വല്ല്യ ആ കൈപ്പ് പാണ്ടി പാണ്ടിയാട്ട് വരുന്ന വെള്ള പോല ഇരിക്കുന്നതിനാ തോൺണ് കൈപ്പ് കൂടുതലും
ആണല്ലേ എനിക്ക് ആധികങ്ങട്ട് പരിചയല്ല ഇവിട ഇമ്
ഹാ നമ് നമ്മടെ ഈ നാട ടൻ പാവക്കക്ക് വല്ല്യ കയ്പ്പില്ല എനിക്ക് തോന്നുന്ന അങ്ങനാ എനിക്കിഷ്ട അത് കഴിക്കാന് പിള്ളേർ ഇക്ക് ഇഷ്ടല്ല ഞാനും അ സ്ബൻഡും എടുക്കും അതു ഞങ്ങക്ക് വേണ്ടി മാത്രം ഒന്നോ രണ്ടോ എടുത്ത് മെഴുക്ക്പൊരട്ടിയോ തോരനോ എന്തേലും വെക്കുംന്നാ അവര് കൂട്ട്
ആഹ സാമ്പാറിലൊക്കെ ഇടൂലേ? കയ്പ്പങ്ങ
ഇല്ല നമ്മളാകെ ഇടുന്നത് തോരം വെക്കാനും മെഴുക്കോറ്റക്ക് മാത്രം സാമ്പാറിലൊന്നു ഇടതില്ല.
ഏച്ചലള്ളു സാമ്പാറില് എന്താ കൈപ്പങ്ങ എന്താ മത്തിമീന്.
മത്തങ്ങ മത്തങ്ങ ഇടും സാമ്പാറില് മത്തങ്ങ ചേ
മീന് മത്തി മീന്
ആ പക്ഷെ നമ്മള് ഇത്ടത്തില്ല പാവക്ക ഇടത്തില്ല പാവക്ക അവിടെ ആർക്കും ഇഷ്ട ല്ല ഈ ഭാഗത്തോട്ടൊന്നും അങ്ങനെ ഉപയോഗിക്കത്തില്ല പാവക്കിടത്തില്ല.
ആഹ ചേലോടതൊക്കെ ഇണ്ടന്ന് കേട്ടാണ് അത ഞാൻ ചോദിച്ചത്.
ആഹ്
നീ വെങ്ങനെ സാമ്പാർ ണ്ടാക്കല്? ആഹ് ഇവിടെ അനത്തിയാണ് വായിക്ക അനത്തി ഏ.
ഏ
ചെറ്താ എൽ കെ ജി
ആണോ ഉം പിന്നെ ആ ഹലോ കേക്കാടാ പറഞൊ. ആ
ആഹ്
ആ ഇത് മഴ പെയ്യുന്നു ഇങ്ങനെ നിക്കുന്നോണ്ടേ. ഇടക്ക് റേയ്ഞ്ച് കട്ടാവുന്നുണ്ട് എനിക്ക് നേരത്തെ കോൾ വന്നപ്പോഴ ഇങ്ങനെ പറഞ്ഞഞ് റേഞ്ച് കട്ട് ആവുന്നുണ്ടെന്ന്.
അതെല്ലേ
ഉം പിന്നെ വീട്ടിലൊക്കെ പോവാറുണ്ടോ?
ഞാന്റെ വീട്ടിൽ തന്നെണ് പ്പൊ ഞാന്ഞ്ഞി നാളെ പോവു.
ആണോ ഫുഡ് കപ്പ കപ്പയയും ഉണ്ടാക്കി മുളക് ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ മുരിങ്ങക്ക മുരിങ്ങക്കയുടെ ഇലയിട്ട് കറി വെച്ച് അച്ചാറി ഇരിപ്പണ്ട് മാങ്ങ നമ്മള് ഇതിടത്തില്ലെ ഉണ്ടമുളക് ഉപ്പൊക്കെ ഇട്ട് വെള്ളത്തിടതില്ലേ? വെള്ള വെള്ള തായിട്ട് നീളത്തിൽ കീറിട്ട് അച്ചാർ ഇടൂലെ നമ്മൾ ഈ കടകളിലൊക്കെ ഭരണിയില്
അത് നമ്മള് മാങ്ങ കഴുകി വൃത്തിയാക്കിയിട്ട് നീളത്തില് കീറും എന്നിട്ട് ചെറിയ- പിന്നെ നീളം നീളമുള്ള ചെറിയ പീസാക്കിയിട്ട് ചെറിയ വെള്ളം നല്ല- തിളപ്പിച്ചിട്ട് ചെറിയ ചൂടോടെ ടിന്നിനകത്ത് ഒഴിച്ച് അതിനകത്ത് ഉപ്പും കായപ്പൊടിയും- ആ് ശകലം ഉലവാപ്പൊടിയും പിന്നെ ഈ ഉണ്ടമുളകും കൂടെ അതിനകത്തിട്ടിട്ട് ഈ രണ്ട് ദിവസം കഴിയ്മ്പം നമക്ക് ഭയങ്കര ടേസ്റ്റ് ഉപ്പും ഒക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മ കടളൊക്കെ നമുക്ക് പത്ത് രൂപക്കൊക്കെ വാങ്ങിക്കാ കിട്ടൂല്ലോ.
ആ അതെയ് ഇവിടെ ഇവിടെ എങ്ങനെയന്ന് അറിയോ എന്താണ്. ഒരു ഹാഫ് ഭരണി മുഴുവൻ സുറുക്കിണ്ടാവും. പിന്നെ എന്താണ് വെള്ള ചുടുവെള്ളം ഒഴിച്ഛ് ങ്ങാണ്ട് അതൊക്കെ ഉപ്പും മുളകും ചീന്തി ട്ടുകണ്ട് ഇടല ഉപ്പ് ഉ ഇപ്പം എന്താണ് ഈ പച്ചമുളക് ഉണ്ടാവൂലേ അതുണ് ഇടല് കായപ്പൊടി ഇടൽ ഇല്ല ഇവടെ ഉലുവപ്പൊടി
ആ ചിലവര് ചിലവര അധീ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കത്തില്ലേ നമുക്ക് രാവിലെ പഴങ്ങിനിയൊക്കെ. കുടിക്കാൻ ഇഷ്ടമുള്ളവര് ആ ഒരു കയ്യിൽ ഇങ്ങനെ- ചെറുതായിട്ട് ഒരുന്നുള്ള് ഉലുവപ്പൊടിയും ഇച്ചിരി പിന്നെ ആ ഈ കായത്തിന്റെ പൊടിയും കൂടി ഇടും എന്നിട്ട് അതിനകതൊന്ന ഇച്ചിരി നീരും രണ്ട് ഉണ്ടമുളകും ഒക്കെ എടുത്തിട്ട് പഴങ്കഞ്ഞി കുടിക്കൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പൊ ഉപ്പിന് പകര ഈ ഉപ്പ് ചേർത്തും
അ
ആണൊ അങ്ങനെ ചെയ്യും അത് പക്ഷെ എനിക്ക് കിട്ടത്തൊന്നില്ല ഞാൻ അങ്ങനെ ഇട്ട് വെച്ചാലും- അത് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോ- ഭരണി കാലിയാവും അവിടെ രണ്ടു പേരുള്ളൊണ്ട് പറക്കികൊണ്ടുപോയി തിന്നും
പാടല്ലേ ഞങ്ങളോടെ അങ്ങനെ തന്നെ പിന്നെ എന്റെ ഇവിടെ ഹലോ കേക്കണില്ല
ആഹ് കേക്കാം ടാ കേക്കാം കേക്കാം
ആഹ ഇവിടെ എനിക്ക് ഈ മാങ്ങച്ചാറൊന്നും അധികം ഇഷ്ടല്ല ഈ എന്താണ് ഇറച്ചി അച്ചാറ് അതേമാതിരിക്ക് മീൻ അച്ചാറ് ഇതൊക്കെ- എക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ അങ്ങനെ ഇടല് പക്ഷെ എപ്പഴെങ്കിലുംക്കെ ഉം അമ്മണ്ടാക്കും
ആണോ ഉമ്മ ഉണ്ടാക്കിയാ പോരാ നമ്മളും ഉണ്ടാക്കാ പഠിക്കണം
ആ അ അങ്ങനെയൊന്നും ഉണ്ടാക്കൂില്ല ഞാന് ഇടക്ക് ഇൻററെൂടെ വന്നാ ഞൻ ഉണ്ടാക്കൂില്ല ഹസ്ബൻഡി്ന്റെ വീട്ടിലായ ഞാൻ ഉണ്ടാക്കും അവിടെ എല്ലാതും ഞാൻ തന്നെ ആ ഉണ്ടാക്കുക ഉം പക്ഷെ എനിക്ക് ഈ ചിക്കൻ കറി വെച്ചാലൊക്കെ എന്റെ പാളോ അങ്ങനത്തെ- ഇ ഓരോന്നൊക്ക ഉണ്ടാക്കുമ്പോ പാട സ്പെഷൽ ആയി് ഉണ്ടാക്കും റെഡി ആവും
ആ ആ ആ നമ്മൾ എപ്പോഴും ചെയ്യാതെന്ന് പ പെെന്ന് അതില് മാത്രം ശ്രദ്ധി ചെയ്യുമ്പോ റെഡി ആാവും
ആഹ ഇന്ന എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ കേക്കൊക്കെ ഉണ്ടാക്കാനേ
പഠിക്കണോട ഓ ഓ ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ ക്ലാസ്സുകളൾുണ്ട് ഇപ്പം വരുന്നുണ്ട്ോ ഓൺലൈനിൽ ക്ലാസുകള്
ചെിലപ്പോ നമുക്ക് എന്താണ് നല്ലൊരു ആ ഹലോ കേക്കണില്ല
കേക്കാ പോൂടാ പറയന്ന് കേക്കാമോ
ആഹ എനിക്ക് കേക്കണ്ട് നിങ്ങൾക്ക് കേക്കണ്ടില്ലല്ലേ ഹലോ
ആഹ കേൾക്കാം പറഞ്ഞോ ഹലോ ഹലോ കേക്കാടാ പറഞ്ഞോ പറഞ്ഞോ ആഹ ഉണ്ട് ഉണ്ട് ഉണ്ട് എനിക്കേ മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പൊ അതിന്റെ സൗണ്ട് കടിട്ട് അ കട്ട ആാവുന്നുണ്ട്
ആണല്ലേ അയിന് നോട്ടിഫിക്കേഷനൽ പോയിക്കാണ്ടേ ഇത് കൊറച്ച് വെച്ചാ മതി
ആ ഓ സൗണ്ട് കുറച്ചിട്ടാതിയോ
ആ അാ പിന്നെ വൈബ്രേറ്റ് ആക്കി വെക്ക അങ്ങനെ എന്തെങ്കിലും ചെയ്താല നമ്മള് കോൾ ചെയ്പോ ശല്യം
ആഹ എടാ ഓൺലൈനിലൊക്കെ പോയിട്ടേ കേക്ക് ഉണ്ടാക്കാൻ പഠിക്കണ ഞാനാണ്ട്ിപ്പ നെറ്റ് ഞാൻ കൊടുത്തിട്ട് ഹലോ കേക്കാമോ
പറഞ്ഞോളൂ എന്നിട്ട് നിങ്ങള് പഠിച്ചോ
എണ്ണ ഞാാന് സ്വന്തമായിട്ട് ചെയ്തു
ഏ ഓം ബേക്കറ
ആ ആ ഇല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞാൻ ഇപ്പം പഠിച്ച ക്ലാസ് വെച്ചിട്ട് ഞാൻ ഒരെണ്ണം മാത്രം അത്രം ചെയ്ത് നോക്കി നമുക്കൊരു കോൺഫിഡൻസ് പറണല്ലോ ചെയ്യാന് പക്ഷെ ആ് നല്ല കേട്ടോ അങ്ങനെ പഠിക്ക ുന്ന നിത്യപടത്തിന്റെ ക്ലസ് ഒക്കെെ നമുക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടാക്ക തള്ളൊരു വഴിയാ കുറച്ച് ആൾക്കാരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ല പോലെ ബിസ്സിനസെയ്യാൻ പറ്റും
അതെ ആഹ് നമ്മുടെ അടുത്ത്ന്ന് ഇങ്ങനെ വാങ്ങണം ടേസ്റ്റ് ഉണ്ടായാല് ആൾക്കാര് തനിയേ വാങ്ങും
ആഹ ന്നാന്നു ന്നാന്ന് കേക്കൊക്കെ എന്തോടാ
ഫ്ലോപ്പ് ആവലുണ്ടോ കരിഞ്ഞ പോക്കുണ്ടോ
കേക്ക് കേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി പഠി
ഹലോ
പഠിക്കാന്. ആ ഹലോ.
ആഹ പറയൂ എടക്കത് മിസ്സ് ആവണ്ട്ല്ലേ
ആ എടക്കി റേഞ്ച് കട്ടാവുന്നുണ്ട് എനിക്ക് അറിയില്ല. ഹലോ
ആഹ് ഇപ്പൊ കേക്കുന്നുണ്ടോ?
ആഹ് ഇപ്പം കേക്കാം കേക്കാം
ആഹ് ആഹ് അപ്പൊ അങ്ങനെയൊക്കെയാണ് അല്ലേ എങ്ങനെ ഫാമിലിന്ന് ട്രിപ്പൊക്കെ പോക്ക്ണ്ടാ?
ട്രിപ്പ് പോക്ക് ആ അനിയത്തിയുടെ ഹസ്ബൻഡ ഒക്കെ നാട്ടിൽ വരുന്ന സമയത്ത് എല്ലാരുംടെ ചേർന്നിട്ട് പോക അങ്ങനെ. നമ്മള് മാത്രായിട്ട് പോകാൻ ഒന്നാത്തെ കാര്യം മോക്ക് ട്യൂഷനൊണ്ട് സൺഡേലും. അപ്പൊ അവൾക്ക് ഉച്ച ഒരിക്ക്യം പോണം. പിന്നെ പിന്നെ മ്മള് മൂന്ന് പേര് മാത് അത്രായിട്ട് പോത്തില്ലാരൂടെ പോവാ എന്ന് വെച് കഴിഞ്ഞൽ പിന്നെന്തെങ്കും വിശേഷംക്ക കൊണ്ട പോക അെങ്ക പിന്നെ ഇനെ എല്ലാരരും പ്പ കൂടു എങ്കിലുള്ള ട്രിപ്പ് പോക്ക ഒക്കെ ഉള്ളൂ.
ഏ അയ് ശരി. അങ്ങനേണല്ലേ. ആഹ ന്ന ഒക്കെ എന്നാ ശരി. പിന്നീട് വിളിക്ക
ഓക്കെ ശരി ശരി
ശരിയ